നല്ല വർത്താനാണ് എന്താ ഇങ്ങളെ വർത്താനം
സുഖം സുഖം
ഉം നല്ല വർത്താനണ് ഇങ്ങളെ പെരുന്നാളൊക്കെ കഴിഞ്ഞോ
കഴിഞ്ഞു അടിപൊളിയായി എന്താണ് ഇങ്ങളത്
നല്ല രസം ഉണ്ടായിനിന്നു ഇങ്ങള് എവ്ട്ക്കേലും ട്രിപ്പ് ആയിട്ട് പോയിരുന്നോ
പോയിട്ടില്ല
ഒ ഓ ഞങ്ങള് ട്രിപ്പായിട്ട്ച്ച് ഉ അതെന്തേ
അത് കുട്ടിയൾക്ക് സ്കൂളൊക്കെ തുറക്കല്ലെ അപ്പ ആ കാരണത്താല് ഇപ്പൊ
ഓഹ് അങ്ങനെ പെരുന്ന- ഡ്രസ്സൊക്കെ ഇട്
അത്ട്ത്ത്വച്ച ഇല്യാ കല്ല്യാണണ്ട് അപ്പൊ അയിന് വേണ്ടി ഇടുത്തത്
എന്നാ കല്ല്യാണം ആരെ കല്ല്യാണ ആണ്
രണ്ട് കല്ല്യാണ ണ്ട്
ഓഹ് എവിട്ക്ക എവിടെ കല്ല്യാണം എവിടെ കല്ല്യാണം
പൈമൂന്നാംന്തിണ്ട് ആറാംന്തിണ്ട്
ആ ആറാംന്തി ആരെ കല്ല്യാണ ആണ്
ഏഹ്
ആറാന്തി ആരെ കല്ല്യാണാണ്
നാത്തൂന്റെ മകളൈ
ഉം എവടെ എവടേണ് ഡ്രസൊക്കെ എടുത്തോ ഇങ്ങട്ട്
ആഹ്
ഉം ഉം ഇങ്ങളെ
ഏട്ടൻ
മാര്യേജ് കഴിഞ്ഞ വ്യക്തിയാണോ
കഴിഞ്ഞതാണ് രണ്ടര വർഷായി ഇങ്ങളത്
ഏ ഹ് മേരേജ് കഴിച്ച വീട്ടിൽ ആരൊക്കെണ്ട്
അഞ്ച് മൂത്തച്ഛമ്മാര്
ഇങ്ങള്ത്
മേരേജ് കൈ മേരേജ് അട്ത്ത മാസം ജൂൺ ആർനാണ്
ആറ്നോ
ആഹ്
ആ
പിന്നെന്ന് പർഞ്ഞാല് ങ്ങള് ഡ്രെ സ്കൂള് പൂട്ടിയ പിള്ളേർക്ക് സ്കൂളൊക്കെ തൊർക്കാറായോ യൂനി ഫോമും ബുക്കൊക്കെ ഇട്ത്തോ
പിള്ളേരായി
ആയിട്ടില്ലേ
ല്ലാ
ഉം ങ്ങള വീട്ടില് ആരെക്കെല്ലത്
മൂന്നനിയമ്മാര് അവ്ടെയോ
വടെ ഊ ഉം ഉമ്മ അനിയന് അനിയന് ഡിഗ്രിക്ക് പഠിക്കാണ് ഞാന് ഫാഷൻ ഡിസൈന്നറാണ്
ങ്ങള് ഫുഡൊക്കെ ഇണ്ടാക്കോ നല്ലോണം
ഞാം ഫുഡ് ഏറെക്കൊറെ നല്ലോണംന്നും പറയാനായില്ല കൊർച്ചൊക്കെ ഇങ്ങള് ചെടി ചെടി കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണോ
അല്ല തോ ഇങ്ങള് അവ്ടെ മഴണ്ടോ
ഇബട. മഴ ല്ല ഏ വയി വെയിലു ഇല്ല മയു ഇല്ല അങ്ങൻത്തെ ഒരു നെലെലാണ് ഇപ്പോ ഉള്ളത് നല്ല മയെണ് വ്ങ്ങള് മൈലാഞ്ചി ഇടാറുണ്ടോ
മൈലാഞ്ചി ഏ അങ്ങനെ പെരുന്നാക്ക്. ഇട്ടിരുന്നു
ഓ ഇങ്ങള് ഇങ്ങളാണോട്ടത്
അല്ല മൂത്തച്ചന്റെ മോള് ഇട്ടത
ഓ മൂത്തച്ചന്റെ മോള് നല്ലോ ഇടോ
ആ അത്യാവശ്യ ഇടും
ഓ ആര്ക്കെലും മേരേജിനൊക്കെ ആര്ക്കെങ്കിലും മേരേജിനോക്കെ ഇട്ട് കൊടുത്തിട്ട്ണ്ടോ
അങ്ങനെ ഇട്ട് കൊട്ത്തിട്ടില്ല അല്ലാതെ കുട്ടിയളെ കയ്യ്മ്മല് അങ്ങനൊക്കെ ഇട്ട് കൊടുക്കും ഇങ്ങള് ഏതെങ്കിലും ഫുഡ് റെസ്പ്പി പർഞ്ഞാണി
ഉം ന്നാ ശർക്കര മൈലാഞ്ചി ഇണ്ടാക്ക്ണ റെസിപ്പി പർഞ് തരാ
ഏ
ശർക്കര മൈലാഞ്ചി ഇണ്ടാക്കാൻ അറിയോ
ആ ആ ന്നാ പറയി പറയൂ
ആദ്യം ഒരു ട്ടിന്ന്ട്ക്കുക അതിലെ അതിലേക്ക് ശർക്കര ചുരണ്ടി ഇടുക
ആ ന്നട്ട്
ചായപ്പൊടി ശർക്കരിം നല്ല ജീരകു കും മിക്സിയിലിട്ട് അടിക്കുക
ആ ആ
നല്ലോണം പൊ നല്ലോണം പൊടിക്കുക
ചായപ്പൊടി ഇടാറുണ്ടോ ഇങ്ങള്
ഞാൻ ചായപ്പൊടി ഇട ഇടാറുണ്ട് അല്ലെങ്കി ചായ ചാ കാപ്പി പൊടി ഇടാറുണ്ട്
ആ
അങ്ങനെയാണ് ന്നട്ട് ഞങ്ങള് ചുറ്റൊട് ചുറ്റും വെക്കും ങ്ങട്ടര് കുണ്ടം പാത്രം വെക്കും അടീല് എന്നിട്ട് ആവി ആ ആ അയിന്റെ നീരാവി എടുത്താട്ട് ഞങ്ങള് കഴിമേടും മൈദ ഇട്ടാണ്ട് ഇങ്ങ ഇങ്ങളെ അവിടെ അങ്ങനെ കേട്ടിട്ട്
ഉമ്മാക്ക് എന്തേലും ജോലി ഉണ്ടോ ഹൗസ് വെഫാണോ
ഹൗസ് വൈഫാണ് ഇങ്ങളമ്മാക്ക് എന്തേലും ജോലിണ്ടോ വൈഫ് ഹൗസ് വൈഫ് ആണോ ആന്നാ
ലല്ല ജോബ് ഇല്ല
ഓഹ് നിങ്ങൾക്ക് എന്തേലും ജോലി ഉണ്ടോ?
എനിക്ക് ഞാന് ഗ്രാഫിക്സ് ഡിസൈനർ ആണ്.
ഓഹ് ഡിസൈനർ ആയിട്ട് പ പഠിക്കാണോ, വർക്ക് ചെയ്യാറ് ഉണ്ടോ?
പഠിക്കാല് പഠിക്കാല് കഴിഞ്ഞ, ഇനി ജോബ് എവിടെയെങ്കിലും ഒക്കെ നോക്കണം.
ഓ ഇന്റർവ്യൂ ഇണ്ടാകാറുണ്ടോ, എവിടേക്കേലും നോക്കാറ് ഉണ്ടോ?
ആഹ് ഇവിടെ ഇന്ന് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണ്.
എവിടെയാണ്?
ഓ ഇങ്ങോട്ട് ഇങ്ങൾക്ക് എന്താ കിട്ടിവാ എങ്ങനെ ഇണ്ടായാനൂ ഇന്റർവ്യൂ
കൊഴപ്പ്യല്ലായിരുന്നു
ഓ ഇങ്ങളെ ന ഇങ്ങളെ നാട്ടില് ബീഫൊക്കെ കിട്ടാറ്ണ്ടോ
ആഹ് നിർത്തലാണ്
ബീഫ് ബീഫ് ഇങ്ങളന്താ ചെയ്യ്യാറ്
ബീഫ് വെരട്ടാലാണ് അല്ലങ്കി കറിയാക്കി വെക്കും അവിടെ ങ്ങളെ വരത്തുന്ന രീതി എങ്ങനൊക്കെ
ഞങ്ങൾ വരട്ടാറുണ്ട് കറി വെക്കാറുണ്ട് ഗ്രവി ആയിട്ട് വെക്കാറുണ്ട് സി സൂപ്പ് ഉണ്ടാക്കാറുണ്ട് ഞാന് ഇന്ന് ഞാന് ചിക്കൻ ചില്ലിക്ക് പുയിങ്ങി വെച്ചിട്ടുണ്ട്
രാത്രിക്കെക്ക് കുക്ക് ചെയ്യാനോ
രാത്രിയൊക് കുക്ക് ചെയ്യാന് ചില്ലി ഇഷ്ടപ്പെട്ട വ്യക്തിയാണോ
ആ ആ ഇഷ്ടപ്പെട്ട വ്യക്തിയൊക്കെ തന്നെ ന്നിട്ട് ജെ ട്ടന് എത്താ കഴിഞ്ഞു വന്നോ
ഇല്ല ഓൻ വന്നില്ല കുറച് ടൈമും കൂടി ആകുമെന്ന് പറഞ്ഞു
രാത്രി ഒക്കെ ഇണ്ടാവാറുണ്ടോ
എങ്ങനെ
രാത്രിയൊക്കെ ഇണ്ടാവാറുണ്ടോ ചോയ്ച്ചാ
ചെല ദിവസം വേഗം കഴിയും ഇപ്പൊ പെരുന്നാളായതോണ്ട് കൊറച്ച് തിരക്കാണ് നിങ്ങൾക്ക് ആ സിനിമ സിനിമ പാട്ടോ സിനിമനോടോ അധികം സീരിയല് കാണുന്ന വ്യക് ത്തി ആണോ
പാകത്തിന് ഓവറായിട്ട് ഇല്ല ഒരു മീഡിയം
ഉ ഏ ഏറ്റവും കൂടുതൽ മല മലയാള സിനിമേൽ ഏത് സിനിമേണ് ങ്ങൾക്ക് ഇഷ്ടം
ഏത് ദിലീപിന്റെ പടാ ഇഷ്ടം
ദിലീപിന്റെ പടോ
ങ്ങക്ക് ചെടികളൊക്കെ നടണല്ലെ ഇഷ്ട അങ്ങനത്തെ ഇതാണോ വ്യക്തിയാണോ
ചെടികൾ നടണ ഇഷ്ടണോ ചോദിച്ചാൽ ഇഷ്ടമാണ് പക്ഷെ നല്ല മണ്ണാവണം നല്ല മണ്ണില്ല സ്ഥലം ആവണം അങ്ങനെയൊക്കെ ആയ ചെടികൾ ആ ഏറെ കൊറെ ചെടികൾ എന്റെ വീട്ടിലുണ്ട് ഞങ്ങൾ ഇവിടെ നാട്ടിലെ നെയ്സറി തൊ- ടങ്ങണന്നുള്ള വിചാരോണ്ട് ചെടിന്റെ ങ്ങൾക്ക് ആർക്കേങ്കിലും പങ്കെടുക്കാമോ
ഏ
ഞങ്ങള നാട്ടിൽ നഴ്സറി തുടങ്ങണന്നുണ്ട് ചെടികള് വിക്കണ സ്ഥലയിട്ട് തുടങ്ങണന്നുണ്ട് ങ്ങക്ക് കൂടാൻ ത താല്പര്യം ഉണ്ടോ
നോക്കാം
അ പല ഇനം റോസ് സുകളുണ്ട്‌ റോസുകൾക്ക് ഒരു തയ്യന് നൂറ് രൂപ വെച്ചിട്ട് ചെയ്യ ഏ വിൽക്കണംന്ന് മു ഉണ്ട്
മേ
അങ്ങനെയൊക്കെ കെരുതി നി
ഉമ്മാന്റെ വീട്ട്ക്ക് പോയിനി
ഉമ്മന്റെ വീട്ടിക്ക് പോയിനു ഞങ്ങള് ഉമ്മന്റെ രണ്ട് അനിയത്തികളു ഉണ്ടായിരുന്നു ആ അനിയത്തിന്റെ ഹസ്ബൻഡ് വന്നിരുന്നു അവിടുന്ന് ഞങ്ങള് ബീഫ് ബിരിയാണി കഴിച്ചിരുന്നു
ന്നിട്ട് എന്താണ് ഇമ്മാന്റെ വീട്ടിന്ന് പോന്നത്
ഞങ്ങള് ഇന്ന് രാവിലെണ് ഉമ്മന്റെ വീട്ടിന്ന് പോന്നത് അവിടെ അവിടുത്തെ അവിടുത്തെ അമ്മ മാമിമാരൊന്നും ഇല്ലായിരുന്നു
ആരുല്ലായിരുന്നു
രണ്ട് മാമ്മിമാരാണ് വീട്ടിലുള്ളത് അവർ രണ്ടു പേരും ഇല്ലായിരുന്നു ഉമ്മനിം ബാബു- വണ്ടി എടുത്ത് പ്പ ഞങ്ങളെല്ലാരും അവിടുത്തെ പണി ജോലികളൊക്കെ കഴിച്ച് ഇന്ന് രാവിലെ പോന്നിട്ട്ണ്ട്.
പോന്നുല്ലേ.
ആഹ് ഇന്നിം അപ്പുറത്തെ വീട്ട്. ത്ത മാമി വന്നിട്ടുണ്ടന്ന് പറഞ്ഞു. നാളെ നാളെ മാമിമാര് വരും മാമി വരും പറഞ്ഞിട്ടുണ്ട്.
ഉം
ആഹ് അങ്ങനെയാണ് ങ്ങളെ ങ്ങളെ. പ്പം വിടേണ് കെട്ടിച്ച വീട്ടിലോ അല്ല ങ്ങളെ വീട്ടിലാണോ?
ന്റെ വീട്ടിലാണ്.
ഓഹ് ങ്ങളെ വീട്ടില് ആരൊക്കെയ ഉള്ളത് ഏ അനിയ. മാരേജ് കഴിച്ച വ്യക്തിയാണോ?
അല്ല.
ഓഹ് പഠിക്കുകയാണോ?
ആഹ് പഠിക്കാണ്.
എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്
പ്ലസ് ടു.
പ്ലസ് ടു ഓ ഉം പ്ലസ് ടുൽ പ്ലസ്ടു ൽ മാർക്ക്. ക്ക്ണ്ടോ റിസൾട്ട് അറിഞ്ഞിട്ട്.
ആഹ് കൊഴപ്പല്ല.
എത്ര എ പ്ലസ് ഉണ്ട്?
പാസായ്ട്ട്ണ്ട്.
ഓഹ് ചെറിയ അനിയൻ എത്രാല്ലാണ്?
അവൻ യു കെ ജി യില്
ഓഹ് നടൂത്തതോ?
ഓന് ഇനി ആറ് ഏഴിക്ക്.
ഓഹ് ഉമ്മാന്റെ ങ്ങള് ഉമ്മാന്റെ വീട്ടിലേക്ക് പോയിരുന്നോ?
മ്മാന്റെ വീട്ടിന്ന് ഇന്നാണ് വന്നത് രാവിലെ.
ഓഹ് നിങ്ങൾക്ക് ഏ ഉമ്മന്റെ വീട്ടിൽ ആരാ ആരൊക്കെയാണ് ഉള്ളത്?
അനിയ അല്ല അമ്മായികള് രണ്ടമ്മായികള്ണ്ട്. അങ്ങനെയാണ് എന്നാ പിന്നെ വേറെ എന്താ വിശേഷം?
പിന്നെ നല്ല വിശേഷാണ് സുഖാണ് ന്നാ .
ഇന്ന ശരി.
ഓക്കെ ഓക്കെ.